ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
ഇപ്പൊ കേക്കാവോ
ആഹ് ഇപ്പൊ കേക്ക
ആഹ് ആഹ് ഞാനിങ്ങോട്ടും കേക്ക് നില്ല
ആഹ് അതാ ഞാൻ ഒറ്റത്തവണ മാത്ര ആഹ് ഇവിടെ റൈഞ്ച് വിഷയം ഇല്ല ആണി ല്ലെ ഇനിക്ക് ചെറുതായിട്ട് മാത്ര ഇങ്ങെ വിട്ട് വിട്ട് കേൾക്കാര്ന്നു അപ്പൊ അവിടെ നെറ്റ്‌വർക്കിന്റെ ന്തേലും അ ആയിരിക്കാ
അതാകും ചെല് പ്പോ ഉം അങ്ങനെ ഇണ്ടാവാ ല്ല മഴയൊന്നുല്ല ഇന്ന് മഴയക്കെ ആവുമ്പള അണെ ഏഹ് കിട്ട് കിട്ടാതിരിക്കല് റേഞ്ച് ഹും ഇപ്പൊ കൊഴപ്പൊന്നുല്ല
ആഹ് ഇപ്പൊ ഇല്ല ഇവിടെ മഴ ല്ല കൊറെേ ദിവസവായി നല്ല ചൂടോണ്ട്
ആഹ് നല്ല വെയിലാ ഇവടെ തന്നെ അങ്ങനെ തന്നെ ഇന്ന് തീരെ ഇല്ല ഇന്നലെ കൊറച്ച് ഉച്ചക്ക് ശേഷം അതെന്തെ
ട്ടേത് പവർകട്ടോണ്ട് ചെയ്തേല് അവർ ആ ഇപ്പൊ ഇവടെ രണ്ടു ദിവസോ ണ്ട് എനിക്ക് ലൈൻ ക്ലിയർ വിളിക്കുമ്പോ പറയുന്നേ ലൈൻ ക്ലിയറാന്നാ
ആഹ്
ആഹ് ഇപ്പാ രണ്ടു ദിവസോണ്ട് ആഹ് ഒരു രണ്ടു ദിവസൊണ്ട് പത്ത്‌ മണിയായിട്ട് പോയിട്ട് സന്ധ്യക്ക് ആറ് മണി ക്കാ വരുന്നത്
രാത്രിയോ?
കാണൂല്ല സന്ധ്യക്ക് ആഹ്
ആഹ് കെടന്നൊറങ്ങാൻ കഴിയോ
ആ ത് രാത്രിയാവുമ്പോ കറണ്ട് വരും
ആ ആ ആ ബുദ്ധിമുട്ടാക്കല്ലേ
പിന്നെ ചൂടാണെങ്കി പിന്നെ പറയണ്ട പിള്ളേർക്ക്
ആ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും കുട്ടികൾ കാണേ പ്രശ്നം അവ് അവർ ആ മഴയായാലും വേണം വെയി ന്താആയാലും വേണം ഒക്ക ഫാന് വേണം റൂമ് കയറണങ്കിൽ ഫാൻ വേണം ലൈറ്റ് ഇടനേണ് മുന്നേ ലൈറ്റ് ഇടനേ മുന്നേ ഫ്യാനട
ആ അത ലൈറ്റ് പിന്നെ അങ്ങന ഒ യൂസ് ചെയ്തില്ലെങ്കിലും ഫ്യാന് ഫുൾ
അതന്നെ എല്ലാ എല്ലാടത്തുള്ള പ്രശ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാള്ള കപ്പാസിറ്റി ഇല്ല അവർക്ക് പിന്നെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചോ രാത്രി ഭക്ഷണൊക്കെ
ആ അതൊക്കെ നേരത്തെ കഴിച്ചൊടാ
ഉം ആ ഇവിടെ കഴിച്ചോണ്ടിരിക്കണു ഉ കുഞ്ഞുങ്ങളൊക്കെ ഓരോരു എത്രായിട്ട് ഉഹും കഴ് ക്കുന്നതേ ഒള്ളോ ഞാന് പിന്നെ അങ്ങനെ കഴിക്കല് കുറവാണ് രാത്രി ഡയറ്റ് ഒന്നുവില്ല ആ എന്തെങ്കിലും മൊ മക്കൾക്ക് കൊടുക്കണ ടൈമിൽ എന്തേലൊക് ഒക്കെ കഴിക്കൊ വെ വൈകുന്നേരോ ഒക്കെ അങ്ങന ഡയ്റ്റ് അങ്ങന ഒ ഫോളോ ചെയ്യണൊന്നുല്ല ആ ബാ പിന്നെ ചൊ അരി ഭക്ഷണം കൊറക്കാ എന്നൊള്ള അ ഇതാണ് അത്യാവശ്യ വെയ് ട്ടിണ്ട് ഇപ്പോ അപ്പൊ പിന്നെ കൊറച്ച് കൊറച്ചാല് ഉ നല്ലതല്ലേ
ആ പിന്നെ മക്കളൊക്കെ രണ്ടുപേരാ
മക്കളാ ഒരാള് ഹൈസ്കൂളിൽ എത്തിട്ടുണ്ട് ഒരാള് ചെറുതാണ് മൂന്ന് വയസ് ട്ടായിട്ടുള്ളൂ അംഗനവാടി പോവാൻ തുടങ്ങിട്ടുണ്ടോ ഒരാഴ്ചയായിട്ട് ആ ഗ്യാപ്പ് പത്ത് വയസിട്ട മാറ്റംണ്ട്
എങ്ങനാ
ആൺകുട്ടിയോ പെൺകുട്ടിയോ
പെൺകുട്ടികളാ
അതെന്തപെൺകുട്ടികളാ അപ്പൊ പിന്നെ നീക്ക ആള് നോക്ക
ആഹ നോട്ടൊക്കെ കൊണക്ക് കാണ അവര് ഒരുമി വന്നാ നല്ല അടികൂടലാണ് കാര്യമായിട്ട് കാണാതെ ഇരുന്നാലും ഇങ്ങെ ചോയ്ക്കും എപ്പഴാ വര എപ്പഴാ വര എപ്പോഴാ വരന്ന് സ്കൂളൊക്കെ പോയാല് എന്ന വന്നാ തുടങ്ങും അടിപിടി
ഇവിടേത് തന്നെ പഠിക്കലാണ്
കാര്യന്നും ഉണ്ടാവൂല
ആ അവർക്ക് എന്തെങ്കിലും ഒരു കഷണം പേപ്പർ ആണെങ്കിലും മതിയല്ലോ
ആ ആ ഞാൻ പറയൂന്ന അത്രയും വ്യത്യാസ ണ്ടേ എന്നിട്ട് ഓ നോ അത്ര ഉള്ള പ്രായം ഉണ്ട് എന്നാലും വെറുതെ ആ ചെറുതിനെ എങ്ങനെ ദേഷ്യം പിടിപ്പിച്ചിട്ടെ
ആ
അപ്പോ ഞാന് ഇവളല്ലാതെ വേറെ ആര് നറയും ഞാൻ പറ യുമ്പേ ആ ഉം ആ രസം അവർ ക്കെ രസാണ്
അപ്പസ നമ്മൾ ആ അതാണ് നോക്കൻ കഴിയില്ലാത്ത കൊണ്ടാണ് അപ്പം പി
ദേ
ആ
അപ്പ ഞാൻ ദേ വിളിക്കുമ്പോ പറയും അതൊക്കെ രസല്ലേമ്മച്ചിയെ പറയും
ഉം അവിടെ അടിപിടി ഉണ്ടോ
ആ ഉള്ള ആ ഒരാള് തേടില് ഒരാള് ഫസ്റ്റ്
ആ അത് ശരി ഉം
ആ രണ്ടും നല്ല അടി കൂടും രാവിലെ ഇപ്പം എണിറ്റ വൈട്ട് രാത്രി ഉറങ്ങുന്നത് വരേം അടിതന്ന ഞാന് എന്ത് ഞാൻ പറയുന്ന പുറത്തോട്ട് സ്‌കൂളിൽ പോവാൻ റെഡിയാവുമ്പോഴേ ത്തേക്കും ഞാൻ പറയേ ചെയ്യും രാവിലെ സെൻതേസ് ഡെ കൊണ്ട് കൊടുത്തിട്ട് രണ്ടൻ്റെ വായി ഇപ്പം കാല് അടിപഴു നമുക്ക് പ്രാന്ത് എടുക്കും
ആ അതാണ് അമ്മ
അപ്പം രണ്ടാമത് സ്കൂളിൽ പോകുപ്പോ ലെഞ്ച് ബോക്സ് തന്നെ ഇരിക്കുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാ അ അങ്ങോട്ടും ഇങ്ങോട്ടും
റ്റൂല്ല
ഓ
അത് ഇഷ്ടം കൊണ്ടാണ്
രാവിലെ ഓരോന്ന് വിടണ്ടെ ഇവർക്ക് ഏഴ് അമ്പതിന് വണ്ടി വരും
ആഹ ആഹ
ആ ഇതന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെതന്നെ അല്ലങ്കി ഫോണ് കി മാർ എന്നാ കൊഴപ്പില്ല അത് കൈയില് കിട്ടിയാല് നല്ല കുട്ടികളാവും
ആ
ഉം അപ്പൊ പിന്നെ ഫുള്ള് എന്താ അതില്ലല്ല
ആ ഇവര് ആ ഇവരൊക്കെ വീട്ട ങ്ങാനരിക്കുവാണ്ട വിചാരിച്ചണോ അവരേക്ക കയ്യിൽ ഫോണുണ്ടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തമ്പസറ്റും ഇല്ലാതെ വഴുക്കും ഇല്ലതെ വീട് സൈലന്റ് ആണെങ്കിൽ അവർ എവിടെങ്കിലും പോകും
ആ ആ ആ ഓക്കെ അതന്നെ കാലം അങ്ങനെയാണ് കളികളില്ലല്ലോ ഞാൻ പറയും ഇരുന്ന് ഒന്ന് ചെറിയ കുഞ്ഞും കുട്ടികളൊക്കെ ആകുമ്പ അപ്പ എന്തൊക്കെയ രസാണ് കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ അങ്ങനെ
ആ ഇപ്പോഴത്തെ പുള്ളരൊക്കെ എന്തോ കളിക്കുന് ന്നത് ഒന്നും കളിക്കുന്നില്ലല്ലോ
ആഹ് ഒരു
ആ ഒന്ന് ഒന്ന് ഒന്ന് എന്തോ കളിക്കാനറിയാം ഒന്നും കളിക്കാൻ അറിഞ്ഞൂട അവർക്ക്
ആ അറി ആ അറിഞ്ഞാലും അവക്കതിനുള്ള മൈൻഡില്ലാ
ആ ഇല്ല എന്നാൽ നമ്മളെയൊക്കെ സമയത്ത് നമ്മള് വീട്ടിലില്ലല്ലോ നമ്മളൊക്കെ പുറത്തിരുന്നള്ള കളിയല്ല ഇപ്പത്തെ പുള്ളര് പുറത്തിറങ്ങുന്ന ഫാന്റെ കീഴിൽ തന്നെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ
ഉം ഉം വി ഇപ്പൊ അമ്മള് വീട്ട്ലൊക്കെ വിരുന്ന്ചെന്നാലും വീട്ട്ലൊക്കെ കുട്ടികള് ഇള അനിയത്തിന്റിം മൂ ഒക്കെകുട്ടികള്കൂടിയാല് അപ്പൊഴും അവർക്ക് ഫോണ് വാണം ഒരുഫോണ് ചിറ്റോടിറ്റുംഇരിക്ക ചുറ്റം ചുറ്റുഭാഗത്തും
നമ്മളൊക്കെ റിലേറ്റീവ്സിന്റെ ഒക്കെവീട്ടീപോകുമ്പോ നമ്മളെയ് ഇങ്ങനെ കെട്ന്ന് സംസാരം ബഹളവും എല്ലാവിശേഷങ്ങളുംപറയും ഇപ്പോഴ്ത്തെ പുള്ളരെന്ത അവിടെവി ഇരുന്ന് ഫോണ് നോക്കും ഓരോത്തര്ഓരോ ഫോണുവായിട്ടിരിക്കും ആരുംതമ്മി ഷനുല അതേറ്റെ നമ്മളുടെ സഹോദരങ്ങൾ തന്നേണ്ടല്ലോപ്പൊ പ്പൊഎനിക്ക് എന്റെഇത്താടെമക്കളും എന്റെമക്കളുംകൂടെതമ്മിലാണെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്റെവീട്ടിപോയികഴിഞ്ഞാൽ വലിയഇവര്തമ്മ്ല് വലിയബന്ധങ്ങളില്ല ഇവര്ഒരുസെറ്റാ അവര് വേ ര് ലോക ഇവര് വേറെ ലോകം ആ ഒരു രീതിലങ്ങ്പോവും വന്നാ ഞാനും എന്റെഇത്തായി ഇട് സാരിക്കും
ആഹ് അമ്മൾക്ക് വീട്ട്ലെത്തിയാപിന്നെ ഫോണ് വിളിച്ചാപോലുംകിട്ടില്ലാ ആരും ആരെങ്കിലും കോളെയ്താപോലും എടുക്കാം മടി ര്യാണ് അപ്പൊഴാ ഹ് ടൈമുംകൂടി അമ്മക്ക് സംസാരിക്കണംന്നാണ് ആഹ് അത്ഒരു ദിവസൊക്കെല്ലേ നിക്കൊള്ളൂ അപ്പൊ പിന്നെ ഇവർക്ക് ഇവർക്കവ്ടെ ചെന്നാലുംവേണം അപ്പൊഞാൻപറയും ഫോൺചോയിക്കുമ്പോ ഇങ്ങ്ള്പ്പോ ഇന്നൊര് ദിവസല്ലേകാൺണൊള്ളൂ എന്തൊക്കെയോ പറയാൻണ്ടാവും വിശേഷങ്ങള് അപ്പൊപറയും എന്താപറയണേ ഇങ്ങട്ട് ചോയി ക്കും എന്താപറയണേ എന്താ എന്താചെയ്യണ്ടേ നമ്മളെന്താപറ്ഞ്ഞൊട്ക്കണെ അവർക്ക്അവര്ടേ താഴെ കാ ങ്ങളല്ലേ പറയാണ്ടാവാ അതില്ലഅവർക്ക് ക്ക് ഫോണ്
വിളിച്ച പോലും അവർക്കെന്താ സംസാരിക്കണെ
ആ അത് അറിയില്ല സംസാരിക്കണം ഇവർക്ക് ഇതിങ്ങനെ കാണാ അത് ഇങട്ട്
ആ അ ആ മറ്റേ ഇതേപോലെ ഈ റീൽസും കോപ്രായങ്ങളും കാണുക അതേ ഉള്ള് അവർക്ക് റിയാവുന്നത് അല്ലാതെപ്പ നമ്മള് ഒരാള് ഇപ്പോ വിളി ച്ച ഹാലോ ആ എന്താ എങ്ങനാ എന്തിനാ വിളിക്കുന്നെ എന്തൊന്ന്
ആഎ അത് മുഴുവൻ പറയൂല ഞ്പ്പോ ആ ഒരാള് വീട്ട് ക്ക് വന്നാലും അ മ്മളെ തെരയാന്നല്ലാതെ അവർ ക്കു ഒന്ന് ചോയ്ക്കാനോ ഇനിയിപ്പോ എന്തേം പറഞ്ഞാലോ അതെന്നിനും അറിയില ഇല്ലാവർക്ക്
ആ അതായ ആർക്കും അതെ ഇപ്പത്തെ പിള്ളേർക്കാർക്കും അങ്ങനെയുള്ള ആ ഒരു ഇതൊന്നുല്ല നമ്മള ആ നമ്മ
അങ്ങനെയാണ് ഇപ്പൊ
ആ നമ്മളൊക്കെ പണ്ട് നമ്മൾ ഈ പറയണകണക്ക് അഞ്ചു വയസ്സിലോ ആറ് വയസ്സിലൊ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലൊക്കെ വന്നാ നമ്മളൊക്കെ ചോയ്ക്കായിരുന്നു ആരാ
ആഹ് എന്തിനാ വന്നേ ആരാ വന്ന് അവര് കാണു പോലുംല്ല കൊറച്ച് മുതിർന്ന കുട്ടിക ളൊന്നും കാണ പോലുല്ല റൂമിൽ കേറി വാതിലട്ച്ചിട്ടുണ്ടാവും ങ്ങട്ട് ഫോണില് വിളി ച്ചു വന്ന് കാണ്ച്ചു കൊടുത്താ തന്നെ എന്തിനാ ഒന്നുല്ലാ അതവര് കണ്ടു പോയി അത്രയേ ഉള്ളു ആരാ വന്ന് എന്തിനാ വന്ന് ഒന്നുല്ല ആഹ് വീ ട്ടില്ള്ളോരെന്നെ അവര് കാണണില്ല
കാണുന്നില്ല ഇവിടെ ഈ പറഞ്ഞാ അതന്നെ അതെവർടേതായ രീ അവരുടെ റൂമില് അവര് മുകളിൽ കേറി കഴിഞ്ഞാ ആവു
ആഹ് പിന്നവരെ കാണൂല മ്മളെന്നെ കാണൂല ഭഷ് കൈക്കാൻ തന്നെ വിൾച്ചെങ്കി വിളിച്ചാ വരാൻ മടിയാ
ച്ചിരി ചെറുതായതോണ്ട് പിന്നിം. പിന്നെ ഇപർഞണക്ക് പത്ത് വയസ്സൊ കഴിഞ്ഞാ
ആഹ് ഒരു പ പന്ത്രണ്ട് വയസ്സെരെ ഓക്കെ പിന്നെ അവരെ കിട്ടൂല്ല. അതാണ് അതാണവസ്ഥപ്പോ ആ അതന്നെ സ്വന്തായിട്ട് ഫോണും കൂടായാ കഴിഞ്ഞു. എല്ലാരും പർഞ്ഞ അനുഭവംള്ളോലൊക്കെ ഉം അവർ ഇക്ക് അഞ്ഫോണിലായാലും അങ്ങനെല്ലല്ലോ ഗ്രൂപ്പ് വെല്ലുന്നഅവര് സജീവമായിട്ടുണ്ട്. ഉണ്ടാവുല്ല ഇക്ക് ഇൻസ്റ്റാഗ്രാമ്റീൽസ് അത്രേ ഉള്ളു വാട്സപ്പ് പോലെ ഇപ്പോ വേണ്ട അവർക്ക്
ആ ഇപ്പൊ ഇൻസ്റ്റഗ്രാം അറിയാ തെ ഇല്ല ഉണ്ടല്ലോ മെസ്സേജ് ആയപ്പ കാര്യങ്ങൾ അത് പോരെ ഇപ്പം നമ്മള് പഴചൻ അളുകളാണ് ഈ ക വാട്സപ്പും ഫേസ്ബുക്കും നോക്കുന്നത് ഇപ്പോഴത്തെ പിള്ളർക്ക് മൊത്തം ഇൻസ്റ്റ മതി ഇൻസ്റ്റയും മറ്റേല്ല ടെലിഗ്രാമും അത കൂടെക്കെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്
അതന്നെ
ഉ നമ്മളൊക്കെ പഴഞ്ചനായിട്ട് ഇരിക്കുന്ന അതുകൊണ്ട്
ഉം ഓക്കെട്ടോ നാലേ വിളിക്കാട്ടോ
ഓ ശരിയടാ